ആ പറഞ്ഞോ ചായ കൂടി കഴിഞ്ഞു എണീച്ച്ചായ കൂടി കഴിച്ചു എണ്ണിച്ചതേ ഒള്ളൂ
ആഹ് ഞാനും കുട്ടിയൊക്കെ ഇങ്ങനെ പോയ അങ്ങനെ വിളിക്കാ കൊറെ ആയി വിളിക്കണം വിചാരിക്കുണു
അതെ ഞാനും ഞാൻ വിജാരിച്ച് ജോലി ഇത്തിരി ജോലിയും കൂടെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞി ട്ട് വിളിക്കാന്ന് കരുതിയിരുന്നേ
ആഹ് ആഹ് ഞാനീ ചെറിയ കുട്ടിക്ക് പല്ലുവേദനയാണ് ഇപ്പൊ കൊറേ ദിവസയി തൊടങ്ങീട്ട്.
കാ കാണിച്ചില്ലേ?
കാണിക്കാനൊക്കെ കാണിച്ചു മരുന്നു ഒ നീര് വെച്ചിട്ട് കവള്ഇങ്ങട് വീങ്ങി ഒരു ഉണ്ട പോലെ ആയി അപ്പൊ അതൊക്കെ നല്ല കൊറവുണ്ട്. പക്ഷെ എന്താചോയ്ച്ചാ വേദന ഇപ്പോഴും എടക്കിടക്ക് വരുന്നുണ്ട് പല്ല് പറിക്കാനോ ഒന്നും ചെയ്യാനോ പറ്റൂലന്നും പറഞ്ഞു മൂന്ന് മൂന്ന് വയസേ ആയിട്ടൊള്ളൂ
അയ്യോ അന്നേരം പല്ലെടുക്കാൻ പറ്റത്തില്ല.
ആ അപ്പൊന്നും ചെയ്യാൻ പറ്റൂല്ല ശ്രദ്ധിക്കാൻ പറഞ്ഞു വായിൽ ഉപ്പ് വെള്ളം കൊള്ള അങ്ങനെയൊക്കെ പ
ആ പിന്നെ വേധനയ്ക്കുള്ള ഗുളികക്കെ തന്നാണ് വല്ലോ?
ആ വേധനയ്ക്ക് നീര് അയ്ന്ള്ളര് മൂ മൂന്ന് തരം ഗുളികയൊക്കെ തന്ന് ഇപ്പല്ലെ മാറ്റണ്ട് വീക്കൊക്കെ പോയിട്ടൊക്കെണ്ട് പക്ഷെ ഇപ്പഴും ഓന് എന്തേലും കഴി കഴിക്കുമ്പൊക്കെ വേധന
വേധനണ്ടാവും
ഉം വടെ എവ്ടെ ഇപ്പ പച്ചമരുന്നിന്റെ എന്തോ ഉണ്ട്ന്ന് പറയ്ണേട്ടു അതൊന്ന് നോക്കണം വിചാരിക്ക്ണ്ട് ഞ്ഞി
ആ അങ്ങനെന്ന അത് നോക്ക് കുഞ്ഞുങ്ങളെല്ലേ എങ്ങനെ സഹിക്കും അതിന്റെതായ നിർ അതെ അതിന്റേതായ നിർബന്ധം കാണോ അവർക്ക്
ഉം വാശിയാണ് വാശിയല്ല കൊറെേ അത് വേധന സഹി ക്കും കരഞ് കരയ്ണ ഓ ഒന്നും കഴിക്കാതിരിക്കുമ്പോ അമ്മക്ക് പ്പ കഴിച്ചാ എറങ്ങോ?
ആ എ പറ്റത്തില്ല.
ഇതാണ്. ഇവടട്ത്ത് എവ്ടെയോ ഒര് താത്തയോ ആരോണ്ട് പറിണകേട്ടു ഒന്ന് അന്വേഷിക്കണഞ്ഞി പച്ചമരുന്ന് എന്തോ അപ്പ അരച്ചിട്ട് കവിളത്ടുംന്ന് അപ്പൊ പുഴുക്കള് വരുന്നൊക്കെ പറ
ആ ശരിയാ പെട്ടെന്ന് പഴുത്ത അതങ്ങ് പോവും.
ഉം ആ അപ്പൊ അങ്ങനെ ഉള്ളതൊന്ന് നോക്കണംന്ന് വിചാരിക്കിണ്ട്.
ആ ആ ആ പിന്നെ പൊറത്ത് ഇടുന്നോണ്ട് കൊഴപ്പല്ല പച്ചമരന്ന് ആയാലോയ് നമ്മള് ഉള്ളില് കൊടുക്കുന്നേ അല്ലല്ലോ അതുകൊണ്ട് കൊഴ്പ്പല്ല. അ അന്നേരം അങ്ങനെന്തേലും നോക്ക്. പൂച്ചയുടെ പുറകേ നടക്കുവാന്നോ.
അല്ല പൂച്ചന്റെ പൊറകെ വര.
അല്ലോ കുഞ് കാര്യം പറയുന്നകെട്ട് അതാ വഹ് വഹ് കുഞ്ഞും പൂച്ചടെ പുറകേ നട
അല്ലേയ് പൂച് ച്ച ഇവിടന്ന് കരയ്ണേട്ടപ്പോ ഓൻ വന്ന് നോക്കിയതാ അപ്പൊ ഓനയ്നെ പിടിക്കട്ടേന്ന് വാണ്ടർഞ്ഞപ്പൊയ്.
ആ അതാ കാര്യം പറയുന്നേട്ടു ഉം പൂച്ചെ പിടിക്കണ്ട പല്ല്‌വേധന കൂടൂന്ന് പറ.
എന്തേലും പർഞ്ഞൊക്കെ അല്ലാ പല്ല് വേധനേന്റെ കാര്യം പർഞ്ഞാ പേട്യ മിഠായി ഒന്നും ഇപ്പോ വാങ്ങി കൊടുക്കല്ല വെറും മിഠായി തീറ്റാണേയ് എട്പ്പം മിട്ടായി രണ്ട് ആ മിഠായിർഞ ഞാപ്പ എല്ലാരോടും കൊണ്ടര്ല് നിർത്താൻ പറഞ്ഞേക്കപ്പോ. മുട്ടായി കിട്ടൂലാന്ന് കണ്ടപ്പോ ഇവിടെ കുറച്ച്ട്ത്തൊരു കടണ്ട് ഒരു ദിവസം നോക്കിയപ്പോ ഇവനെ കാണാല്ല.
ല് മുട്ടായി വേടിക്കാൻപോയി.
ആ ഞാൻ ന്ന്ട്ട് പേട് ച്ച്ട്ട് കൊറേ വിളിച്ചു എടുത്ത്പാടും ഒരു കെണറും ഒക്കെ അല്ലന്നേ കെൺറ്റില് വരെ ഞാൻ പോയി നോക്കി പേട്ച്ചിട്ട് റോട്ടികേറിനിന്നപ് പ്പൊ കടേന്ന് ന്നെ ഇൻങ്ങട്ട് കാണും ഇൻക്കങ്ങട്ട് കാണൂല ഒര്തിന്റെ മറവ്ണ്ട്. അപ്പൊ ആ കട് ആ കടേത്തെ കാക്കു ഞാൻറേട്ട് കേറിക്കണ കണ്ടപ്പോ ഒനെന്താവാണ്ടോയ്ച് ചേലുണ്ട് ഒരു ക്രീം ബണ്ണിന്റെ പേക്കും കൊണ്ട് ഓടിങ്ങനെ വര്ന്. പൈസന്നും കൊട്. ആ മധുരള്ള ക്രീംമ്ള്ള ആ ഓ പൈസന്നും കൊട് ത്തില്ല ഓ പോയി വാങ്ങി വന്ന്ണ്ട് ഇന്നെറോട്ട് കണ്ടോണ്ട് ഞൻ പറഞ്ഞിവിട്ട്. ട്ടതാണെന്ന് ഓലും കര്തി ഓല് കൊ ആ ഓല് കൊടുക്കും ചെയ്ത്ട്ട്ണ്ട് ന്നെ രണ്ടാ
കിന്നന്നും പറഞ് ഉം
പേടിയാണ് ഇഷ്ടം പോലെ വണ്ടിയള റോട്ട്കൂടെ ഒന്ന് കണ്ണ് തെറ്റിയ ഇതേപോലെ ഓല് കിട്ടിയിട്ടില്ലേ മോൻ കിട്ടണ വഴീക്കോ പോവും.
ശ്രദ്ധിക്കണേ ഇപ്പൊ അതല്ലേ പ്രായം
ഉം വാതിലൊന്നും തൊറന്നിടലേല്ല രണ്ടും. ഇപ്പൊ പിന്നെ കൊറച്ച് വലുതായതോണ്ടേ ജനലുമ്മെ കമ്പിമെക്കെ. കേറിയാണ്ട് ഓരെന്നെ തൊറക്കാണേ.
വാതില്ന്റെടുത്തന്നെ ജനല്ണ്ട് തന്നെ തുറക്കും.
ഹാ ആ
ഇതൊരു പ്രശ്നാണ്.
അതെ മറ്റേ പൂട്ടിട്ട് പൂട്ടി വെക്കണം. മ്മ്ള് അവ അല്ലാതെ കൊളുത്ത് മാത്രം ഇടാതെ താക്കോലിട്ടേക്ക താക്കോല്. ആ താക്കോലിട്ട് പൂട്ടിട്ട് താക്കോലെടുത്ത് മാറ്റി വെച്ചിരുന്ന മതി
ഉം മ്മ് ഏത് വഴിക്കാഎറങ്ങി പോവാന്നൊരായിടെ ഇല്ല രണ്ടാളും കൂടെ കൂടിയ പിന്നെ പറയേണ്ടി വരൂ
പറയേം വേണ്ട ഹയ്യോ
ഇന്നിട്ട് പണിയൊക്കെ ഇട്ത്ത് ക്ഷീണിച്ചോ ഉം ഹും
കൊറച്ചൊന്ന് ഷീണിച്ച്
കൊറച്ച് ക്ഷീണിച്ചലേ? ചായ കുടി കഴിഞ്ഞാ അല്ലെങ്കിലും ഒന്ന് ക്ഷീണിക്കും
ക്ഷീണിക്കും ഇനി ഒരു പത്ത് മിനിറ്റ് എവടെങ്കിലും ഇരിക്കണം
ഉം ഞാനും അങ്ങൻ തന്ന്യാണ് എന്തോയ്ച്ചാ പണി അങ്ങനെ ഇട്ത്ത് ങ്ങനെ പോവാണേ കൊഴ പ്പല്ല ഐന്റെ എടേലെ ന്തേലും കഴിച്ചു കഴിഞ്ഞാ പിന്നെ കയ്യൂല പിന്നെ അവ ടിരിക്കും കൊറച്ചേരം ആ ഇര്ത്തത്ത്മ്മെ പോകും ചെലപ്പോ പിന്ന അന്നത്തെ
സത്യവാ എന്താ സംഭവ ന്നറിയോ ഒമ്പത് മണി ആയപ്പോ മോളെ വിട്ട് ഇന്ന് ഒൻപത് മണി ആവുന്നെ മുമ്പ് വണ്ടി വന്നു എട്ട അമ്പത് ആയി പ്പം വണ്ടി വന്നു പത്ത് മിനിറ്റ് നേരത്തെ വന്നു മോളെ അങ്ങോട്ട് കൊണ്ടാക്കീട്ട് ഞാൻ കേറി വന്ന് വന്ന് ഫോണ് ഇച്ചിരി നേരം ഒന്നെട്ത്ത് നമ്മള് എല്ലാ ഒക്കെ ഒന്ന് നോക്കുവല്ലോ അങ്ങനെ നോ ക്കി കൊണ്ടിര്ന്ന സമയത്താ പിന്നെ ഇങ്ങനെ ഫോൺ വിളിക്കാൻ തൊടങ്ങിയത് അന്നേരം തൊടങ്ങിയതാ അല്ലാതെ പിന്നെ ഈ പറഞ്ഞതുപോലെ അട്ക്കളയിലോട്ട് കേറീട്ടില്ല പിന്നെ എടക്ക് വന്ന് കഴിക്കാനിര്ന്നേ വേറെ കോള് വെരുന്നോടോ
വേറേ കട്ടാക്കണ്ടാട്ടോ ഞാന് നോക്കട്ടെ
ആ ആ അള്ളാ ഇതൊക്കെ ഇത് എവിടെ വിരിച്ചിടോ ഇനി
വിളിക്ക്ണോര് കട്ടാക്ക്ണൂല്ലാന്നോ ഇത് ഇങ്ങൻ തന്നേണ് നമ്മള് ബിസി ആണ്ന്ന് കൺ ണ്ടാല് അങ്ങനെ വിളി
വിളിച്ചോണ്ടിരിക്കും ആ ഇനീപ്പൊ നോക്കിക്കോ ഇറഞ്ഞിട്ട് നോക്കുമ്പോ ഇപ്പ കൊറെ മെസ്സേജ് കാണും വിളിക്കാത്തെന്താ വിളിക്കാത്തെ ന്താ വിളിച്ചിക്കേന്നും പറഞ്ഞോണ്ട്
ഉം തെ ആദ്യ ആരി ക്കെങ്കിലും വിളിക്കുമ്പോ എല്ലാര്ക്കൊര് മെസേജ് വിടണം കൊർച്ച് സമയത്തിന് ഇന്നെ വിളി ക്കര്ത് പർഞ്ഞ്ങ്ങാണ്ട്അമ്മളെ ന്തേയ്ച്ചാല് ഓര് വിളിക്ക്മ്പോ ബിസ്യാണ്ന്ന് കണ്ടാ പിന്നൊന്ന് നിർത്തൂലെ ത് തൊര തൊരേയ
ആഹ് അത് വിളിച്ചോ വിളിച്ചോണ്ടിരിക്കും
അങ്ങനെ വിളിക്കുമ്പോ ദേഷ്യൊക്കെ വരും ചെലപ്പോ
ഉം അവര് നോക്കുമ്പോ എന്താന്നറിയോ രാവിലെ ഈ സമയത്ത് എല്ലാരു ഒന്ന് ഇത്തിരി നേരം ഫ്രീ ആവുന്നേ
അതെ ആ സമയത്ത് എന്താ പ്പത്ര വിളീന്നാണ്
ആഹ് അല്ല ഏഹ് എല്ലാരും ഈ ഇപ്പ തന്നെ രണ്ടൂന്ന് പേര് ഇങ്ങോട്ട് വിളിച്ചിതു പോലെ എല്ലാരും ഇത് തന്നാ മക്കളങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇത്തിരി നേരം ഫ്രീ കിട്ടി അതിൽ ഒരാള് പറയാ എടാ പെട്ടെന്ന് വാടാ എനിക്കേ ഇത്തിരി കഴിഞ്ഞാ ഫ്രീ ആവത്തില്ല ഞാൻ ജോലീലാവും ചക്ക വേവിക്കാൻ പോവാന്ന് ആഹ് അപ്പ ഇനി ചക്കേടെ പൊറകെ നടക്കാം പോവാം അപ്പ പിന്നെ ഫ്രീ ആവത്തില്ല നീ ഇത്തിരി നേരം കാര്യം പറയെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻപറഞ്ഞ് ശെരി വാ ആഹ് അങ്ങനെ കൊറച്ച് നേരം നേരത്തെ സംസാരിച്ച് ഞാൻ പറഞ്ഞു എന്നാ വിളിച്ചോളാം നമ്മക്ക് കാര്യം പറഞ്ഞോണ്ടിരിക്കാം കൊറച്ച് നേരം അങ്ങനെ അവരുടെ കൂടി ഇരിക്കു വാര്ന്നു കൊറച്ച് നേരം
നമ്മക്ക് പിന്നെ ചക്ക ഇല്ലാത്തോണ്ടേ ആഹ് ജോലിയില്ല
ചക്കല്ലേ അവിടെ
ഒണ്ട് ചക്ക ഉണ്ട് എടുത്തില്ല തൊട്ടപ്പുറത്ത് നമ്മുടെ നമ്മുടെ മുറ്റത്ത് നിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചക്ക കഴിഞ്ഞതിന് ശേഷം. കോതി എറക്കി കേട്ടോ അത് ആഹ് അതുകൊണ്ട് മണ്ടയെല്ലാം കോതിയിറക്കിയത് കൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ പ്ലാവി ച്ചക്കയായില്ല പക്ഷെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പറത്തയ്യത്ത് അപ്പറത്തെ ഉമ്മാടെ വീട്ടിൽ ചക്ക പഴുത്ത് പഴുത്ത് പഴുത്ത് വീണ്. മുറ്റത്തെറ
ഇവിടെ അങ്ങനേണെ മുറ്റത്തന്നെ ഉള്ളോണ്ട് കൊതു കൊതുക കൊതുക് ഈച്ച.
ഈച്ച ല്ല ചെറിയ ഈച്ച അതെ ഇവിടേം അത് തന്ന
പഴഞ്ചക്കേ തോന്നണ് ന്നിട്ട് ഇങ്ങോട്ട് കൊഴിഞ്ഞാടും പിള്ളിപ്പിളീം കുട്ടികള് പൊറ ത്തേക്ക് എറങ്ങിയാ പേടിയാനാ ഭാഗത്തേക്ക് പോകാനയക്കൂല
ഇവിടെ അതന്നെ പൊറകില് പിന്നെ ഇവിടെ ഈ ഈ അയ്യത്ത് ആഞ്ഞിലിപ്പോണ്ടേ ഇപ്പം വീഴുന്നത് ആഞ്ഞിലിച്ചക്ക അത് മുറ്റത്ത് വീണ് അടുക്കള വശത്തെ ആഹ് സൈഡിലാ അത് വീണെടക്കാ അവിടെ ഈച്ച അപ്പറത്തെ ഉമ്മാടെ അയ്യത്ത് ചക്ക.
അങ്ങനെ ഉണ്ട് കൊതുകാ മുറ്റത്തോട്ട് എറങ്ങാൻ പറ്റത്തില്ല ഞാനൊരു രണ്ടേ മുക്കാലൊക്കെ കഴിയുമ്പൊഴത്തേന് ഇങ്ങനെ പൊറത്തോട്ടെറങ്ങും മോൾ വരാറാവും മൂന്ന്മണിയാവുമ്പോ അപ്പം ഇങ്ങെനെ എല്ലാം കഴിഞ്ഞ് പൊറത്തെറങ്ങി സിറ്റവ് ട്ടിലോട്ട് ഇത്തിരി നേരം ഇരിക്കും അന്നേരം ഇല്ല ഫോണും വെച്ചോണ്ട് ഇത്തിരി നേരം എന്തെങ്കിലു ഒക്കെ ഒന്ന് നോക്കി അങ്ങനേ ഇ രിക്കുമ്പോ വണ്ടി ഹോ ഹോണടിക്കുമ്പൊ അങ്ങോട്ട് എറങ്ങിയാ മതിയല്ലോ അങ്ങനെ പക്ഷെ ആ സമയത്ത്. ത്തൊന്നും അവിടെ ഇറങ്ങിയിരിക്കാൻ പറ്റത്തില്ല കൊതുക കൊച്ചു കൊതുക് കൊതുകടി കോണ്ടോണ്ടേ വന്
ഫുള്ള് ഡെങ്കിപ്പനി ഞങ്ങളെ ഭാഗത്തൊക്കെ ഡെങ്കി
അഖി മാത്രല്ല ഉണ്ട് ണ്ട് ഇവിടെ കൊല്ലം പൊത്തോട്ടും മറ്റേ ക്ഷേ ഇതല്ലാം ഏതാണ്ടൊക്കെ പനി കൾ ഇപ്പം കൊല്ലം ഭാഗത്തോട്ടും വ ന്നായിട്ടുണ്ട് എല്ലാടവും ആയടാ ഇപ്പഴത്തെ പനി വന്നാ ഉം ഉണ്ട്ണ്ട്
പ്പം എണീക്കും പരന്ന് പരന്ന് പ്പം തൊടക്കത്തില് മ്മക്ക് പേടിയാവും കേ
ആ പിന്നെ അന്ന് കോവിഡ് വന്നതുപോലെ കേൾക്കുമ്പം തന്നെ പേടിയാര്ന്ന് ആദ്യം ഞങ്ങടെ വീട്ടിലാണെങ്കി ഉമ്മാക്കും വാപ്പക്കും വന്ന് പിന്നെ എന്റെ കൊച്ചുമ്മാക്ക് കൊച്ചാപ്പാക്ക് വന്നില്ല ഉമ്മാ മ്മാ ക്ക് മോന് അങ്ങനെ ഇപ്പഴേ ഞങ്ങടെ വീ
അന്നയ്ന് ജലദോഷം പിടിച്ചാ ഒ ക്കതല്ലേ ഞാന് ഇന്റെ വല്ല്യ കുട്ടീനെ പ്രസവിച്ചട്ക്ക്ണ സമയത്താണ്ത് ഓന് വയറ്റിലുണ്ടായിര് ന്ന പ്പളാ ഈ കൊറോണ ഇറങ്ങിയത് ഇൻക്ക് പ്രസവിച്ചു കെട്ന്ന് ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞ് ഇ ക്കും കുട്ടിക്കും.
അപ്പം വൽ വല്യാക്ക് ഇപ്പം എത്ര വയസ്സായി ഏഴോ
വല്യാക്ക് അഞ്ചര വയസ്സ് കഴിഞ്ഞു
ആ പ്രസവിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ആ സ ആ സമയത്ത് ഞാനത് ചോദിക്കാൻ കാര്യം ഏ അപ്പൊ ശരി എന്റെ മോളും ഇത് ഒര്താ അവക്ക് പ്പോ ആറായി മാർച്ച് ആയപ്പോ ആറ് കഴിഞ്ഞ് അപ്പ ഈ പറഞ്ഞതുപോലെ
വരുന്ന അടുത്ത ഫെബ്രുവരി മാസത്തേക്ക് ആറു വയസ്സാവും.
ഫെബ്രുവരിയില് അപ്പം മോൾക്ക് മാർച്ച് ആകുമ്പം ഏഴാകും അടുത്ത് പർ ചോദ് അതുകൊണ്ടാ ഞാ എടുത്ത് ചോദിച്ചേട്ടെ കാരണം എന്റെ ഡെലിവറി കഴിഞ്ഞ് ഡെലിവറി കഴിഞ് ഹോസ്പിറ്റൽ എസ് ഐ ടി യിലായിരുന്നു തിരുവനന്തപുരത്ത് അവിടെ നി ക്കുന്ന ടൈമിലാണ് ഈ കോവിഡ് ആയെന്നും പിന്നെ ആരേ കയറ്റത്തില്ലായിരുന്നു ഞങ്ങളുടെ വാപ്പായൊക്കെ പുറത്ത് നിന്നിട്ട് പിന്നെ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോന്ന സമയത്താ കുഞ്ഞിനെ കാരണം കേറ്റത്തില്ല കോവിഡായി ഞങ്ങള് ഡിസ്ചാർജയി വീട്ടി വന്നെന്റെ പിറ്റേന്നിന്റെ പിറ്റേന്ന് ലോക്ക്ഡൗണും കാര്യങ്ങളും ക്കെ
മ് പക്ഷെ ഞാൻ ഞാന് ഇവനെ പ്രസവിച്ചട്ക്ക്ണസമയത്ത് ഒന്നന്ന് ഒതുങ്ങി ട്ട്ണ്ട് പിന്നെ കൊറോണ അറിയുമ്പോ സാധാരണ ഉള്ള പോലെ ആയിട്ടുണ്ട് അന്ന് ഈ കഫക്കെട്ട് മാറായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയത താ അപ്പൊ അതില് അങ്ങനെ ഇങ്ങനെ ഇണ്ട് അറിഞ്ഞത്
ഉണ്ടായിരുന്നില്ലേ ആഹ്
ഞാന് ന്നാ കൊറ്ച്ച് ഞാൻ പിന്നെ വിളിക്കാട്ടെ ഏതായാലും ഞാൻ പൂച്ചേനെക്കെ ഒന്ന് ആട്ടി വിടട്ടെ
ആ ഓക്കേ ഡാ ഞാൻ അതിന് അടുക്കളയിലൽ ഒന്ന് കേറട്ടെ പാത്രൊക്കെ ഒന്ന് കഴുകി വക്കട്ടെ അപ്പഴത്തേന് ഓക്കെ ന്നാ ആഹ് ശരി ടാ